ആഹ് റേഞ്ചിന്റെ പ്രശ്നംണ്ട്ല്ലേ ഏഹ് ഒന്നും കേൾക്ക്‌ണില്ലട്ടോ ഹലോ റേഞ്ചിന്റെ പ്രശ്നംണ്ടോ അവിടെ
ഇല്ല
ഇവിടെല്ല ഇവിടെ റേഞ്ചിന്റെ പ്രശ്ന ഇല്ല ഒരു പരപരായിട്ട് ഇങ്ങനെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായ ഒരു ശബ്ദം ഉണ്ടാവില്ലോ അതേപോലെ കേൾക്കും
കേൾക്കില്ലേപ്പോ നല്ല പോലെ കേക്ക്‌ ണില്ലേ
ആഹ് ഇപ്പൊ ചെലപ്പോ നല്ല പോലെ കേൾക്ക്‌ണ് ണ്ട് മറ്റുള്ളവര് വിളിച്ചപ്പോ അപ്പ ഈ ഒരു പ്രശ്നമില്ലേനിട്ടോ
തന്നെ ഒന്ന് കൂടി നോക്കണോ
എന്താ ഫുഡ് ഒക്കെ കഴിച്ചു എന്താ ഇന്ന് ഫുഡ്ക്കെ ഉണ്ടാക്കിയത്
ഇന്നെന്താ ഇന്ന് സാധാരണ പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നുല്ല സദാ സാധാരണ ചോറും കറികളും
ചിലര് ഞറാഴ്ച്ച ആയിട്ടുണ്ടെങ്കിൽ ബിരിയാണി മന്തി ഇങ്ങനെത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കും. എല്ലാരും വീട്ടിലുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട്
അതെ ഞങ്ങൾ ഇവിടെ വെള്ളിയാഴ്ചയാണ് അതാവുമ്പോ പൊതുവേ പള്ളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ
ആഹ് ഞങ്ങള് വെള്ളിയാഴ്ചാണ് അതികണ്ടാക്കല് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാന് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിന്
ആഹ് അതെ ല്ലെ ഞങ്ങള് അധികം ബിരിയാണി ആവുമ്പടെ
ബിരിയാണിയാലെ ഇണ്ടാകൽ ഞാന് അധികം മന്തി മന്തി നല്ല എളുപ്പാ ഉണ്ടാക്കി എടുക്കാന്.
അതെ ഞാൻ ഇതുവരെ മന്തി വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലേ കേട്ടോ എനിക്കറിയില്ല
ബിരിയാണി കാട്ടിൽ സൂപ്പറായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ മന്തി മന്തി ഉണ്ടാക്കാൻ ഇൻക്ക് ആകോരു ഇരുപത് ഒരരമണിക്കൂർ മതി
ന്നാ അത് പറഞ്ഞ തരൊ ങ്ങെളെ ങ്ങനെ ഉണ്ടാക്കല് ന്ന് പറഞ്ഞു
ആഹ് ഞാൻ പറഞ്ഞരാ നമ്മെള് അരി വാങ്ങ വലിയ അരി വലിയ അരി ഉണ്ടല്ലോ മന്തിയൊക്കെ ഉണ്ടാക്കണ ചുവപ്പ് കളറുള്ള അരി വാങ്ങണം വെള്ള കളർ അരി വാങ്ങരുത് വെള്ളക്കളർ അരി ഫ്രൈഡ് റൈസിന്റെ അരിയാണേ ചുവന്നൊരു കളറ അരിയുണ്ടാവുലെ അതാവകുമ്പോ മന്തിന്റെ ആ കളറൊക്കെയി വരുല്ലോ ഉണ്ടായി ആക്കി ഉണ്ടാക്കിയ വരുമ്പോ അതുപോലെ എന്നിട്ട് അത് വെളു കൊണ്ട് വന്നിട്ട് അതിന്ടൊപ്പം അയ്‌ന്റെ മസാലപൊടികളും സണ്ണും അയ്‌ന്റെ പേക്ക റ്റായിട്ട് അതിന്റെ കൂട്ട് കിട്ടും അല്ല ആദ്യം സപ്രൈറ്റ് ആയിട്ട് വാങ്ങലാണ് പക്ഷെ അതിനുള്ള മസാലകളൊക്കെ കൂട്ട് ആയിട്ട് വേറെ കിട്ടുല്ലെ ഒരു പേക്കറ്റ്മ്മക്ക് മൊത്തത്തിലങ്ങനെ കിട്ടുവല്ലോ മന്തി മസാലായിട്ട് അത് വാങ്ങാ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കണം അതിനനുസരിച്ച് വാങ്ങണംട്ടോ ആപ്പ എഹ് അഹ് മസാലപ്പൊടികളോക്കെ നമുക്കിപ്പോ കി
ഇപ്പൊ ഒരു ഒരു കിലോന് വെച്ച എത്ര പേർക്കതു വെക്കാ
ഒരു കിലോനൊക്കെ വെക്കാനെങ്കിൽ ഒരു പേക്ക് ആ അയിന്റെ പൊടി വാങ്ങിയാ മതി പേക്ക് വാങ്ങിയ മതി രണ്ട് കിലോക്കെണെൽ രണ്ട പേക്ക് വാങ്ങേി വരും അല്ലാഞ്ഞ പിന്നൊരു ചോയെം പുളിം ഒന്നുണ്ടാവൂല
അങ്ങനെയാണ് ആഹ് പിന്നെ എന്നിട്ട് ഇനി ക്ക് നമ്മൾ ഈ പൊതുവെ ഹോട്ടലന്നൊക്കെ കൈക്കാലണല്ലോ
ആഹ് മന്തില്ലേ ആ ഹോട്ടല നിന്ന് കഴിക്കണേ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കണ അതേപോലത്തെ മന്തി നമ്മക്ക് വീട്ടിലുണ്ടാക്കാം
ജ യൂല എനിക്കങ്ങനെ തോന്നുന്നു ഞമ്മളിപ്പോ അതേപലെല്ല നമ്മള ഉണ്ടാക്കുക അവ കുയൊക്കെ കുത്തീട്ട് അങ്ങനെല്ല ഉണ്ടാക്കുക അപ്പൊ ഞാൻ,,
അതാണ് അത്ര മാറ്റുള്ളൂ ഒരു കുഴി കൊത്തിട്ട് അതില് വെച്ചാത് എന്താറിയോ അതില ബി,, പിന്നെ മുകളിലൊക്കെ വച്ചട്ട് അയ്ത് അയ്‌ന്റെ അയ്‌ന്റെ ചിക്കനുള്ള വെള്ളൊക്കെ നെയ്യൊക്കെ ആ ചോറൊക്കെ ഇങ്ങനെ ഒലിച്ച ച്ചിറങ്ങിയിട്ടാണ് ഓല ഉണ്ടാക്കല് പിന്നെ ഓലാകാൻ അത് കേടുവന്നാ അജനാ മോട്ടക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കല് അപ്പൊ നല്ല ടെസ്റ്റ്‌ ണ്ടാവും നമ്മള അതൊന്നും ഇടുന്നില്ല
വേ ഇടല്ലോ
ഞാൻ ണ്ടാക്കൽച്ചാല് ആ അരി കൊണ്ടന്നട്ട് വെള്ളത്തിലി മുറ്റക്കാ ഒരു ഇരുപത് മിനിറ്റ് ചെറുങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിലാക്കിയിട്ട് ഇട്ട് വെക്കാ ഇരുപത് മിനിറ്റകുമ്പത്തിന് നന്നായ്ട്ട് കുതിർന്ന് വരും അപ്പോത്തിന് നമ്മൾ ണ്ടല്ലോ ചിക്കനെക്കെ വന്നിട്ട് ചിക്കനെ നമ്മള് തോലടക്കിയിട്ട് വെട്ടിട്ട,, ഇപ്പ അങ്ങനെ അല്ലാതിം വെട്ടി കൊണ്ടര ട്ടോ അല്ല അടിപൊളിയായിട്ട് ആരെങ്കിലൊക്കെ പെട്ടെന്നൊക്കെ വരാണെങ്കിൽ നമുക്ക് തോരോന്നും എടുക്കാ സമയമൊന്നും ഉണ്ടാവൂില്ല
ആഹ് നമുക്ക് കടയിലത്തെ പോല കാണാനൻ ഭംഗിുണ്ടാവണമെങ്കിൽ തോലോട് കൂടിയെ ടുക്കണാവല്ലേ നല്ലത്
തോലോടു കൂടി എടുക്കണം അല്ലാഞാ പെട്ടെന്നൊക്കെ ഉ ണ്ടാക്കിെടുക്കണാലും കഴയിൂല്ലോ ട്ടോ പിന്നും ഫ്രിഡ്ജിലൊക്കെ,, കൊണ്ടുവന്ന് വെച്ചിട്ട് ണ്ട് ന്ന്ണ്ടെങ്കിൽ അങ്ങനൊക്കെ എടുക്കേണ്ടി വരും അല്ലാത്തതാണെങ്കിൽ പെട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിെടുക്കാന്നുണ്ടെങ്കിൽ നമ്മള് പോയി വാങ്ങി കൊണ്ടന്നിട്ട് അറ്റ് അത്പോലെന്നെ വാങ്ങി കൊണ്ടന്നിട്ട് പിന്നെ അത് കഴ്കി നന്നാക്കിട്ട് നല്ല മൊ കാശ്മീരി മൊളക്പൊടി എന്താ ഗരംമസാലപ്പൊടി ചിക്കൻമസാലപ്പൊടി കുരുമൊളക്പൊടി നല്ലജീരകപ്പൊടി മന്തിപ്പൊടി പിന്നെ നമ്മളെ ക് സ്പൈസസൊക്കെണ്ടല്ലോ ഏലക്കായ പട്ടപ്പൂവൊക്കെട്ട് കൊട്ത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊട്ത്തിട്ട് പിന്നെ കൊറച്ച് കാശ്മീരിമൊളക് ഇട്വാണെങ്കില് പിന്നെ കളറിന്റെആവശ്യല്ല. കാശ്മീരിമൊളകില്ലെങ്കി കളറിന്റെ ആവശ്യണ്ട്. പിന്നെ അതൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെക്ക വെക്ക അപ്പൊ തന്നെ ഒര് മന്തിന്റെ വാസ അപ്പത്തന്നെ നമ്മളെ മുക്കിക്കടിക്കും നല്ല നല്ലജീരക ത്തിന്റെ പൊടി മന്തിപ്പൊടി ഇട്ടാതന്നെ നമ്മളെ ഇ തിന്റെവാസന നമ്മളെ മൂക്ക് വെൾത്തുള്ളി ഇഞ്ചിപേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതും ഒക്കെക്കാക്കിട്ട് നമ്മള് നല്ലോണം മാഗ്നേറ്റ് അതടവെക്കാ ചെറിയ ജീരകം നല്ല ജീരകണ്ടല്ലോ ഞങ്ങള് ചെറിയ ജീരകം നല്ല ജീരകംന്ന് പറയും. ചെറിയ ജീരകം പറഞ്ഞാ മനസിലാവൂലേ?
ആഹ് അങ്ങനെ പറയാ
ആഹ് അപ്പൊ അങ്ങനെ ഏഹ് എന്നിട്ട് അപ്പോത്തിന് നമ്മള് അരി വേവിക്ക അപ്പ ഇരുവത് മിൻറ്റാവൊല്ലോ നമ്മള് അരിയൊക്കെ
ആഹ്
കുതിർന്ന് വരും ന്നട്ടപ്പോത്തിന് നമ്മള് അട്പ്പത്ത് ഞാന് അട്പ്പത്ത് ഇണ്ടാക്ക്ണ കാര്യാണ്ട്ടോ പറയുന്നത് അതായത് അട്പ്പത്ത് നമ്മ്ള് ഒര് പാത്രം ഒര് കുട്ക്ക കുട്ക്കവെച്ചിട്ട് അതില് വെള്ളംഒഴിച്ചിട്ട് വെള്ളം വെച്ചിട്ട് അതിലോട്ട് നമ്മള് സണ്ണ് ഇണ്ടാവുലേ സണ്ണ് അതിന്റൊപ്പ കിട്ട്ണതാണ് ആ സണ്ണ് ഒര് ഒര് കയ്ല് സണ്ണ് ഒഴിച്ചൊട്ക്കാ
ആഹ് അഹ് ആഹ് വെളിച്ചെണ്ണീലല്ലലേ
വെൾച്ചെണ്ണേലല്ല സൺഫ്ലവർഓയിൽലാണ് ഇത് ഇണ്ടാക്ക മെയ്നായ്ട്ട് ഇതിന് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്
ആഹ് അതെല്ലേ
ഉം വെൾച്ചെണ്ണേല് അത്രക്ക്‌ രസം ക്ക്ട്ടൂല വെൾച്ചെണ്ണ ഞമ്മക്ക് നെയ്‌ച്ചോറൊക്കെ ഇണ്ടാക്കാണെങ്കി വെൾച്ചെണ്ണ ഒഴി
ആഹ് രസാണ്ലേ അതിന് ഓരോരോ ഭഷണത്തിന് ഓരോരോ ഒ വെൾ
ആഹ് ഓരോരോ ഭഷണത്തിനും ഇതാവുമ്പൊ സണ്ണെന്നെ ഒഴിച്ച് കൊട്ക്കണം സണ്ണിലാവുമ്പളാ അടി പൊളി ആണ് ബിരിയാണി ആയാലും സണ്ണ്ല് ഇണ്ടാക്കിയാ അടിപൊളിയാണല്ലോ
ആഹ് പക്ഷെ ഞങ്ങള് ഇവ്ടെ ബിരിയാണി ഈ വെൾച്ചെണ്ണയിൽ തന്നെട്ടോ ഇണ്ടാവാറ് ആണ്ല്ലേ ആഹ്
എവ്ട്ന്നാ ഇത്‌ വെച്ചത് ചോയ്ച്ചും അത്രക്കും രസാ അങ്ങനെ ആ വെള്ളത്തിക്ക് സ് സണ്ണ് ഉ സൺഫ്ലവറോയില് ഉപ്പ് ഏലക്കായി പട്ട പിന്നെ അതില്ണ്ടാവ്ണ ഒര് കർത്ത നാരങ്ങണ്ടല്ലോ ആഹ് ഒണക്ക നാരങ്ങ അതുംകൂടി അയ്ക്ക്ട്ട് കൊട് ത്തിട്ട് വെള്ളം തെളക്ക്‌ണ സമയത്ത് അപ്പോത്തിന് നമ്മളെ അരിഒക്കെ നല്ലോണംകുതിർന്ന് വെരും ആ അരി അതിലി ട്ട് അമ്മള് ബിരിയാണിക്ക് വേവിച്ചെട്ക്കൂലേ അരി മുക്കാഭാഗം വേവിച്ചെട്ക്ക്‌ ക്ക നല്ലോണം വേവിച്ചെട്ക്കെര്ത്
ആഹ്
അപ്പം മ്മ ഞമ്മള് ദമ്മ്ട്ട് വെക്കാള്ളതല്ലേ
ആഹ് അങ്ങൻടെ ആഹ് ഇതിപ്പ നമ്മള് ഹോ ട്ടല്കളില് അങ്ങനെ അങ്ങ് എറക്കിവെക്ക്ണപോലെ അല്ലല്ലോ അമ്മള് ദമ്മ്ട്ട്കാണ്ട് വെക്കാണല്ലോലേ
ആഹ് അങ്ങനേണ് ഹോട്ടൽല് ഇത്പോലെതന്നെയ്ക്കാരം ഇണ്ടാക്കി എട്ക്ക്ണേ ‌ അറീലട്ടോ അങ്ങനെ അത് തെളപ്പിച്ച് ഊറ്റി ഇട്ത്ത് ട്ട് ഞമ്മള് അല്ല തെളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് മുക്കാഭാഗം അരി വേവിച്ചെട് ക്ക അമ്മളെ ചോറ് വേവിച്ചെട്ത്തിട്ട് അത് ഊറ്റി മാറ്റി വെക്ക ന്നട്ട്പ്പ ഞമ്മക്ക്‌ കൊറേ പാ ത്രൊന്നുല്ലെങ്കില് ആ കുട്ക്കേത്തെ വെള്ളങ്ങ് ഒഴിവാക്കി എട്ക്ക ന്ന്ട്ടാ ആ കുട്ക്ക ചെമ്പന്നെ അട്പ്പത്ത് വെച്ച്ട്ട് അയ്ലോട്ട് അമ്മള് ഈ ഈ ചിക്കനൊക്കൊന്ന് ചെർതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെട്ക്കണം.
അതില് ആ അത് ഈ ആ എണ്ണേയ്ലെന്നെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യലേ ആഹ്. ആഹ് അത് പിന്നെ അതാ അങ്ങനെ അങ്ങ് വെക്കലാ അതോ വേറെ വേറെ ഇങ്ങനെ പൊരിച്ചെട്ക്ക അങ്ങനെ ചെയ്യലാ
അല്ല ആ സണ്ണ് ഒഴിച്ചൊട്ത്തിട്ട് നമ്മള് പരന്ന പാത്രത്രില് സണ്ണ് ഏഹ് അഹ് ഒഴിച്ചൊട്ത്തിട്ട് അതിലോട്ട് നമ്മള് പരത്തി ഇങ്ങനെ നമ്മളെ ചിക്കനെ പരത്തി വെക്ക.
ആഹ് അതെല്ലേ
പരത്തി വെച്ച്ട്ട് ഒരു ഭാഗം ചെർതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നല്ലോണം കരിയരുത് ചെർതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇട്ക്ക ഒരു ഹാഫ് വേ ഹാഫ് മതി. മുക്കാൽ ഭാഗും ആവണ്ട ഹാഫ് വേവ് മാത്രം മതി പൊര്ച്ചെട്ക്ക ഒന്ന് പൊരിഞ്ഞ് മുരിഞ്ണ്ട് വെര്നം അത്‌വരെ അഹ് മർച്ച്ട്ട്ട്ട് പിന്നെ നമ്മള് വേവിച്ചെച്ച ചോറ് ഇതിന്റെ മൊകള് കൂടെ ഇട്ട്ടുക്ക മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ മറ്റേ പൊരിച്ചെടുക്കണ്ട ആവശ്യല്ല
ഇല്ലല്ലേ?
പിന്നെത് കനൽമലവണംട്ടോ.
ആഹ് അധികം തീ പാടില്ലല്ലേ തീ നമ്മള് കരിഞ്ഞു പോവാന ത് ലെ ആ നമ്മള് വള്ള വെള്ളം ഉണ്ടാവൂലല്ലേ വെള്ളം കുറവാവൂലേ?
ആ വെള്ളം കുറവ് പിന്നെ നമുക്ക് നമ്മുടെ ചോറ് ഇതിന്റെ മുകൾ കൂടെ ടുക്ക മന്തിന്റെ പൊടിണ്ടല്ലോ അത് ആ ആ പൊരി കഴിഞ്ഞിട്ട് ഫസ്റ്റ്ത്തെ ഭാഗം മറി ച്ചിട്ട് കഴിഞ്ഞിട്ട് ചിക്കൻ മറിച്ചട്ട്ഴിഞ അയ്ൽ എണ്ണണ്ടാവുല്ലോ സണ്ണൻ്റെ എണ്ണ അത് കുറച്ച് നമ്മളെ പാത്രത്തേക്കന്ന് മാറ്റിയക്കണം ട്ടോ എന്താച്ചാല്? ലാസ്റ്റ് ചോറിന്റെ മുകളിൽ കൂടെന്ന് ഒഴിച്ടുക്കൻ എന്താ ചോറിന് മന്തിന്റെ ആ ചുകപ്പ് കളർണ്ടാവല്ലോ?
ആഹ്
ആ ചു ചുകപ്പ് കളർ.
ചുവപ്പ് ആ ആ വറ്റില് ആ കളറ് കി ട്ടാന അത് അയിനങ്ങനെണല്ലേ ചെയ്യാഉം
എങ്ങനെ?
അല്ല കളറ് കിട്ടാനേ നമ്മള് ആ എണ്ണ ഒഴിക്കലാണല്ലേ ചെയ്യ?
ആഹ് എണ്ണയ്ക്ക അപ്പൊന്താറിയോ ആ ചിക്കന്റെ നെയ്യും ഈ ഈ സണ്ണിന്റെഒക്കെ പ്പാട കൂടിയിട്ടുള്ള ഒരു നെയ്യ ആവും അത് അപ്പ ചോറ് നല്ല ടേസ്റ്റ് ഇണ്ടാവും.
ആഹ്
അങ്ങനെ എന്നിട്ട് ചോറ് ലെയറ് ലെയർായിട്ട് ഇങ്ങനെട്ട്ടുത്തിരു മന്തിപ്പൊടിട്ടടു അവസാനത്തെ ലെയർ റിട്ട് കൊടുത്തതിന് ശേഷം നമ്മള ഈ സണ്ണ് നമ്മള് എണ്ണ എടുത്തച്ചില്ലേ?
ആഹ് ആഹ്
അതിന്റെ മുകൾ കൂടെങ്ങണ്ട് ഒഴിച്ചടുക്കുക എല്ലാ ഭാഗത്തുംകണ രീതിയിൽ ഇങ്ങനെ പര തി ഒഴിച്ചോടുക്ക.
ആഹ്
ന്നിട്ട് നമ്മള് നടുക്കരു ചെറിയൊരു കുണ്ടുണ്ടാക്ക. ചോറിന്റെ ന്നിട്ട് ഞമ്മളൊരു കനലരു കുണ്ടുള്ള പാത്രത്തക്ക് കോര് ചെറിയൊരു പാത്രം മതിട്ട കുണ്ടുള്ള നമ്മള
ആ പുകയ്ക്കാനാവൂലേ പുകന്റെ ഒരു രുചിയണല്ലോ മന്തി.
ആഹ് പൊകന്റെരുചി ന്നിട്ട് നമ്മളെ അടുപ്പില കനല് കോരിട്ട് ആ പാത്രത്തക്ക് ഇട.
ആഹ്
അപത്രത്തികിട്ടിട്ട് അപ്പതന്നെ അ ട്ടപാടാനായി ആ കുയ്ക്ക് വെ ചെറിയൊരു കുയ്യക്കി മുകള് മാത്രം ചെറിയൊരു വട്ടാക്കിട്ട് അയ്ൽ വെക്ക മൂടിവെ ആ കണലമക്ക് കുറച്ച് സണ്ണോയച്ചടുക്ക നല്ല സണ്യ്ച്ചുടുക്ക.
ആഹ് ആഹ്
സണ് ഒഴിച്ചെടുത്തിട്ട് ആ ആ പുക അപ്പുറത്തക്ക്‌ ഇപ്പുറത്തക്ക് പോകുന്നതിന് മുന്നേതന്നെ നമ്മൾ അപ്പതന്നെ അട
ആ അത അയ്ന്റെ ആ ഒരു പുക നമ്മള ചോറക്കെ ഇറങ്ങണ്ടിരുല്ലേ അപ്പോഴാണല്ല ആ ഒരു രുചി രി വരല്ലെ പോകന്റരു ഇ
ന്നമ്മളെ റെസ്റ്റോറന്റിൽ നിന്നുആണ് അങ്ങെനെ അങ്ങെനെ ദമ്മിലിട്ട് വെക്ക ഞമ്മളെ ഇഞ്ഞി ഞമ്മടെ നമ്മളെ ഇതുണ്ടാവോല്ലോ ഇടി ഒര്ല് ഇണ്ടാവുലെ ചെറിയെ ഇടി ഒര്ല്.
ആഹ്
അതെയ്ന് മൊകളിൽ വെച്ച് അല്ലെങ്കി ഞമ്മള് ആഉം അല്ലെങ്കി ഞമ്മൾ ചോറ്ണ്ടാക്കിയ വെള്ളണ്ടാവോലോ തള്പ്പിച് ഊറ്റിഇട്ത്തേ ആ വെള്ളം അയ്ന്റെ മൊളിൽ വെച്ച്ട്ട് ഒര് ഇരുവെത് മിൻറ്റ് ആ കണെൻമെല് ഇട്ട്ട്ടുണ്ടെങ്കില് ഇങ്ങെൾ മന്തി വ് മന്തിഇങ്ങക്ക് ആര്ക്കെങ്കിലും വെച്ച് കൊട്ത്ത് ഇങ്ങെൾ ഔട്ന്നാ ഇത് വാങ്ങിത് വാങ്ങിയെത്ന്ന് ചോയ്ക്കും അത്രേക്ക് അടിപൊളിയായിര്ക്കും. ഒര് ഉള്ളിയോ തക്കാളിയൊ ഒന്നുംവേണ്ട തൈരോ നാരെങ്ങയൊ ഒന്നും വേണ്ട. എളുപ്പത്തില് ഇണ്ടാക്കി എട്ക്കാം ബിരിയാണിയൊക്കെ ക്കാണെ ഒരുപാട് സാധനം വേണ്ടേ.
ആഹ് ഇൻക്ക് ഇന്നാലും ബരിയാണിയാട്ടോ എള്പ്പം ഇനി പെട്ടെന്ന്, പെട്ടന്ന് അപ്പൊ സാധനങ്ങളൊക്കണ്ട് അരിഞ് വെച്ചാല് ഇൻക്ക് പെ
അയ്ന് സാധനങ്ങളൊക്കെ അരിഞ് വെക്കണം. പെട്ടെന്ന് ന്നമ്മൾ ഇണ്ടാക്കണെങ്കി സധനങ്ങളൊക്കെ അര്ഞ് ഇണ്ടാക്കി ഇട്ക്കണ്ടെ ഇതാവ്മ്പോ അതൊന്നുല്ല.
ആഹ് അങ്ങെൻത്ത ഇതൊന്നുല്ല്യാലെ? സെം ന്നമുക്ക്ഇണ്ടാക്കുമ്പോ ഞാനങ്ങെനെ നോക്കിട്ടില്ലട്ടോ ഞാൻ ഇതു വെരെ വീട്ടില് മന്തി ഇണ്ടാക്കി നോക്കിട്ടില്ല ഇഞ്ഞി ഇണ്ടാ ക്കിന്നോക്കണംട്ടോ ഒരെട്ടെ ഇണ്ടാക്കി നോക്കിട്ട് ന്നാ പറയണ്ട് എങ്ങെനെണ്ട്ന്ന് ഇൻക്ക് ഹോട്ട് ട്ടെൽന്ന് കിട്ട്ണെ പോലെ ആവോന്ന് അറീല അങ്ങെൻത്തൊക്കെ ന്നമ്മക്ക് ഒര് ഇത്ണ്ടാവോലോ ട്ടെൻശെൻ ഇണ്ടാവോലോ എങ്ങെനെ ഇണ്ടാക്ക
ഉം ഇവടെ ന്നല്ലെ ഇഷ്ട്ടാ ഇവിടെല്ല പെരുന്നാളൊക്കെ ഇണ്ടാക്കുമ്പോ ഭആരെങ്കിലൊക്കെ വെന്നിട്ട് കൊട്ക്കാണെങ്കില് ഓൽക്കൊക്കെ ഭയങ്കെരെ ഇഷ്ട്ടാ ഇത് ഔട്ന്നാ വാങ്ങിയതൊക്കെ ചോയ്ച്ചു.
ആഹ് അഹ് ഇങ്ങെനെ കണ്ടിട്ട്ണ്ട് ഇങ്ങെനെ ഇതില് ഇങ്ങെനെ കാണും ഇങ്ങെനെ മന്തിക്കെ ഇണ്ടാക്ക്ണെ. അപ്പങ്ങെനെ തോന്നല്ണ്ട് ഇന്ന് ഇത് ഇണ്ടാക്കി നോക്കണംന്ന് വെച്ച. ഒരു എന്താപറയാ ഒര് ഇത്ങ്ങട്ട് കിട്ടൂല എന്താ കൊളാവോ? ശെരിയാവോ അങ്ങെനെയ
ചോറ് പാകത്തിന് വെന്താല് ഒരു കൊളാവലു ആവൂല ചോറ് വേവ് ഏറെര്ത്. ചോറ് വേവേറിയ പിന്നെ ഒന്നിനും പറ്റുല ചോറാണ്തിന്റെ മെയ്ന്.
അയിന്റെ അരി വല്ലാതെ വെന്തു പോയാ ഒടഞ് പോയ ഒടഞ്ഞാവുലെ.
മ്മളെ കടേന്ന് വാങ്ണ മന്തിയെന്നെ ന്നല്ലെ മുറ്റ്ലിങ്ങെനെ നിക്കുല്ലോ.
ആഹ് ഇഞ്ഞി അയ് ഒരു ഹ് വെ ട്ടം ഇണ്ടാക്കി നോക്കണം ഇതുവെരെ ഞാൻ മന്തി ഇണ്ടാക്കി നോക്കിട്ടില്ല പലേ സ്ഥല്ത്തും പലേ പോലെ ഇണ്ടാ ക്കല് തോന്ന്ണ്ലെ ചെലോല് കാണാ ഒന്നായ്ട്ട്
ട്ട്ണ് ഞാന് ഉള്ളീം തക്കാളിയൊക്കൊവാട്ടി
ആഹ് അങ്ങെനെ ഇണ്ടാക്കുന്നെത് ചെലോല്ണ്ട് കുക്കർല് ഒന്ന് ഒല്ലെതും കൂടി ഒപ്പഇട്ടിട്ട് കുക്കറിലൊക്കെ വിസിലടിപ്പിച്ച് അങ്ങെനെ ഇണ്ടാക്കുന്നോര്ണ്ട്.
അഹ് കപ്പ്സല്ലെ?
മന്തിയെന്നെ ഇണ്ടാക്കുല്ലോ മന്തി ന്നമ്മള് ഞാൻ ഇങ്ങെനെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങെനെ അങ്ങെനെ കുക്കറില് മന്തിന്നർ ഞ്ട്ട് ആഹ് അങ്ങനത്തെ ആഹ് പിന്നെ അതേമാതിരി ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് അയ്ന്റെ മേലെ ചിക്കെൻ വെച്ച് റ്റ് അയ്ന്റെ മേലെങ്ങെനെ എർച്ചിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെണ്
അൽഫാംമൊക്കെ ഇണ്ടാക്കാണെങ്കി അങ്ങെനൊക്കെ ഇണ്ടാക്കും.
അങ്ങെനെയൊക്കെ ഇണ്ടാക്കുന്നെത് കണ്ടിട്ടുണ്ട്.
ഇന്നായ്കോട്ടെ അയ്ക്കോട്ടെ. ആഹ് അയ്ക്കോട്ടെ.